ജശം
ആ ഇവിടെ വെറുതെ ഇരിക്കുണു എനിക്കിന്ന് കൊറച്ച് നേരം കഴിഞ്ഞ് അല്ല എനിക്കിപ്പ വെ കേഷന ഈ മാസം അടുത്ത മാസെ ക്ലാസ് തുടങ്ങുള്ളൂ ഞാനപ്പോ ആ കോളേജുകാർക്ക് അങ്ങനെയാണ്
ഏ ആണല്ലേ ആ ഇവിടെ അനിയത്തിമാരൊക്കെ ആയിരുന്ന സമയത്തേ ഇനി കുസാറ്റിൽ അങ്ങനെ ആയതുകൊ ന്തായിരിക്കോ
അല്ല എല്ലായിടത്തും അങ്ങനെയാണല്ലോ
ആണോ
ജൂലൈയോ സ്കൂളില് പിള്ളേർക്ക് ജൂണില് തുറക്കും പക്ഷെ നങ്ങൾക്ക് ജൂലൈൽ തുറക്കുള്ളൂ
ആ ശരിയാണാണെന്ന് തോന്നിണ്ടിട്ടാ ഞാനും ഓർക്കണില്ലേ ഇ കഴിഞ്ഞോണ്ടെ എനിക് ക്ക് ഓർമ്മയില്ല അവര് എന്റെരോർമ്മയില് ആ മെയിലും ജൂണും ആണെന്ന് തോന്നുന്നു ശരിയാണന്ന് തോന്നണില്ലേ
കാരണം മെയും ജൂണും ഇവര് ഇന്റേൺഷിപ്പിന് പോവാൻ പറഞ് കൊടുക്കും
ആ ആ ആ ആ അതാണ് ഇവര് ഇന്റേൺഷിപ്പിന് പോണുന്ന സമയാണ് ഈ ജൂൺ ജൂലൈ നിന്നൊക്കെ തോന്നണെണ്ട് അതന്നെ അപ്പ നമ്മ നമ്മളത് ശ്രദ്ധിക്കണില്ലല്ല എന്തായാലും ഇവര് ഫോൺ ഇണ്ട് ഇതല്ലേ കാണുള്ളൂ അതാണ് സംഭവം ഉം അപ്പങ്ങനെ ഇല്ല ഉം അപ്പ എന്താണ് അപ്പ നിങ്ങക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ പറഞ്ഞിുണ്ടോ
ആ കഴിഞ്ഞുണ്ട്
കഴിഞ്ഞു അപ്പൊ പിന്നെ എന്താണ് ക്ലാസ് തുറക്കണ
ജൂലൈ ഒരു രണ്ടാമത്തെ ക്കെ ആഴ്ചക്കെ ആകുമ്പോ പോവും പോളൂ കാരണം ചില പിള്ളേരുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ അപ്പൊ അവരൊക്കെ വരണം അപ്പ അതിനുവേണ്ട ടീച്ചേഴസ് വെറ്റ് ചെയ്യ പടിപ്പിക്കൊന്നുമില്ല അതുവരെ
സെപ്പറേറ്റ് ആയിട്ടാണോ ചെയേണ എല്ലാരും അതെല്ലേ നിങ്ങള എങ്ങന ഇ സ്ഥലത്താണ് ജോലി ചെയ്യണ ഐമീൻ ഇന്റേൺഷിപ്പ് ചെയ്യണ
ഇപ്പൊ ഞങ്ങളെല്ലാവരും മറ മറൈൻ ഫീൽഡാ പഠിക്കുന്നേ അപ്പോ അവര് അതനുസരിച്ച് പല പല കമ്പനികളല്ല
ആ മറ്റേ ആ എറണാകുളത്തുള്ള മറ്റേ സിഫ്നെറ്റ് അവിടെൊക്കെയാണോ
ആ ഞാൻ സിഫ്നെറ്റ് ആ സിഫ്നെറ്റിന്റെ വേണേ പോവാം
ആ എന്റെ അഅനിയത്തിമാര് പഠിച്ചത് ഇതാണ് എന്നാണ് വൊക്കേഷണൽ ഇൻഡസ്ട്രിയൽ ഫിഷറി അല്ല കൊമേഴഷ്യൽ അക്വ കൾച്ചർ അവര് സെന്റ് ആൽബേർട്സില് എറണാകുളത്ത്
ആ ആ
ഉം അവര് മറ്റേ ഇതാ ആ കൊ കളിച്ചോ കൊമേഴഷ്യൽ അക്വകൾച്ചർ ബി വോക്കൺ അതുപോലെ അവര് പ്ലസ് വണും പ്ലസ് ടു ആരും സമയത്ത് മറ്റ മറ്റ വി എച്ച് സി ആണ് പഠിച്ച അത് മറ്റേ ഇൻഡസ്ട്രിയൽ ഫിഷറീസ്
ഓ ഓ ഓ
ഇൻഡസ്ട്രിയൽ ഫിഷറീസല്ല ആ ഫിഷ് പ്രോസസിംഗ് ടെക്നോളജി അത തന്നെ
ഉം ഉം ഉം നല്ല കോഴ്സുകളാ അതൊക്കെ നല്ല ജോലി സാധ്യതയള്ള കോഴ്സുകളാ
ആണല്ലേ ഉം പഠിച്ചാ കൊള്ളാം ഇവരിത്തിരി പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് കുറവാണ്
അല്ല വലിയ പാടൊന്നുംല്ല
പാടൊന്നുംല്ല ഞാൻ പറയ വരുന്ന ഇതൊക്കെ എനിക്ക് ഇക്ക് ഞാനൊക്കെ പഠിക്കണ സയത്ത് എനിക്ക് ഇതിനെ പറ്റിയൊന്നും വല്യ അറിവുണ്ടായിരുന്നില്ല. ഞാനൊക്കെ സൂപ്പറായിട്ട് അത് പഠി ച്ച് അടിപൊളിയായേനെ.
അ പിന്നെ പഠിക്കാൻ നല്ല താല്പര്യമുള്ള ഒരു അവർക്ക് താല്പര്യം ഉണ്ടെങ്കി
അതന്നെ എനക്കും പഠിച്ചാ കൊള്ളാന്ന്ണ്ട് പക്ഷെ എനി ക്ക് പോയി പഠിക്കാൻ ഒന്നും പറ്റൂല അപ്പൊ ഈ ഡിസ്റ്റൻഡ് ആയിട്ടൊക്കെ എവിടെങ്കിലും ചെ ചെയ്യണ്ടോന്നാണ് ഞാൻ ആലോയിക്കണേ
ആ ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റിയ എൻവയോൺമെന്റ് സയൻസ് കോഴ്സുകളക്കെ പഠിക്കാട്ടോ
അയ് അത് പറ്റൂല എനിക്കിങ്ങനത്തെ പഠിക്ക ഞാൻ എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ബയോളജിയുടെ എന്തെങ്കിലും അതാണ് വെക്ക അതാണ് പ്രശ്നം ഈ ബയോള എനിക്ക് ബയോടെക്നോളജി മൈക്രോ ബയോളജി ഒക്കെ ആയിരുന്നു ഇഷ്ടം അതൊക്കെ പഠിക്കണന്നായിരുന്നു പിന്നെ എല്ലാവാരും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ ബിട്ടെക്കിന് പോകേണ്ടി വന്നു സമ്മർദ്ദം മൂലം ആഹ അത് തീർന്നില്ല മോളെ ഓക്
പട്
ആഹ ആ പഠത്തിലോട്ട് പോയി തീന്നില്ലാ കഴിഞ്ഞാല് കോഴ്സ് കംപ്ലീറ്റ് എന്റെ വർഷം അത്രയും കഴിഞ്ഞ് പോയിരുന്നുള്ളു കാശും കൊടുത്ത് പക്ഷെ എനിക്കത് പേപ്പർ എഴുതി എടുക്കാനായിട്ട് ഇന്ന് നിവൃത്തി ഉണ്ടായിരുന്നില്ല നിവൃത്തിലാന്ന് വെച്ചാ എനിക്കതൊട്ടും നമുക്ക് പറ്റാത്തൊരു സാധനം ആയൊണ്ട് അതെനിക്ക് ബയോളജി ഇവിടെ കിടക്കുന്നത് ഞാൻ പഠിച്ചത് മറ്റേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു
ഓക്കെ അപ്പൊ ആ വേറെ ഫീൽഡിലേക്ക് പോയപ്പോ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നല്ലേ
ബുദ്ധിമുട്ടായിരുന്നു അപ്പ പിന്നെ അങ്ങനെയാണ് പിന്നെ കൊറെ കാശൊന്നും മുടക്കാൻ പറ്റൂല അപ്പൊ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ഗവൺമെന്റ് സീറ്റിലാണ് ഈ മെഡിക്കൽ കോഴ്സ് കിട്ടിയത് അങ്ങനെ പിന്നെ അത് എന്നാലും കുറച്ച് കാശ് ഒക്കെ കൊടുത്ത് എങ്കിലും ബയോളജി ഒക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ തട്ടി അത് പിന്നെ പാസായി വറെ കുഴപ്പൊന്നുല്ല അങ്ങനെ തീർന്നു അപ്പൊ എനിക്കൊരാഗ്രഹം ഒരു ഡി ഡിഗ്രി എടുക്കണം പക്ഷെ ഇങ്ങനെ നത്തെ ഒരു ഡിഗ്രി എടുക്കാൻ എനിക്ക് താ താൽപ്പര്യല്ല
ആഹ് പക്ഷെ ഞ ഞ എന്റെ ക്ലാസ്സിലൊക്കെ ഒരു കൊച്ചൊള്ള ഒരു ഫ്രണ്ടുണ്ട്. ആൾക്കും ഒരു മോന്ണ്ട് അപ്പൊ മോനും മോനെ ഡേകെയറില് വിടും. അന്നിട്ടവള് ക്ലാസ്സി പോവും അങ്ങനെ നോക്കുന്നാൾക്കാരുണ്ട്.
പക്ഷെ എനിക്കിനി ഡിഗ്രിയൊക്കെ ചെയ്തിട്ട കൊഴപ്പല്ല പി ജി നെ പ്പറ്റി നമ്മള് പിന്നെ ചിന്തിക്കണൊള്ളൂ പക്ഷെ ഡിഗ്രി എനിക്കൊരെണ്ണം ചെയ്താ കൊള്ളാന്ന്ണ്ട് ഇൻ പ്പൊഈ പഴേമാതിരിയല്ലല്ല കൊച്ചിനെ ക്കെ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പ ങ്ങനെ ക്ലാസ്സി ലൊക്കിര്ന്ന് പഠിക്കണ കാര്യോർക്കുമ്പൊരു എത്ര നാളായി ഞാൻ കഴിഞ്ഞ് പോന്ന്ട്ട്. ന്നച്ചാലേ മെഡിക്കൽ കോളേജ് ആഹ് ന്നാർഞ്ഞാ മെഡി ക്കൽ കോഴ്സ് പഠിച്ച്ന്ന്ന്ന് പറയുമ്പതൊരു പഠി പഠിക്കണ് കോളേജിലിര്ന്ന് പഠിക്ക് ന്നൊരു വൈബാരുന്നില്ല നമ്മള് ജോലിക്ക് പോണ പോലെ തന്നെയിരുന്നു അതായത് ത് ഹോസ്പിറ്റലിൽ തന്നെണ് ആശത്രി തന്നെണ് നമ്മള് തൊക്കെ ചെയ്യണത്. ആശത്രി ൻ്റെ ഉള്ളില് നമ്മ നമ്മളാ ചെയ്യുന്ന പേഷ്യൻസൊക്കെ വെരൊല്ലോ അതേ സെൽത്ത്ര്ന്നിട്ടാണ് നമ്മള് കോഴ്സ് കോഴ്സ് ന്നില്ല നമ്മളെ പഠിപ്പിക്കൊന്നുല്ല നമ്മള് ചെയ്യെന്നെ വേണം. പ്രാക്ടിക്കലാണ് ഫുള്ള്. അപ്പൊ നമ്മക്കത് ജോലി ചെയ്യണ പോലെ കാശില്ലാതെ ജോലി ചെയ്യ്ണ്. അത്രേയൊള്ളൂ അല്ലാതെ വേറെ നമ്മള് കോഴ്സ് പഠിക്കണ ഒന്നും തോന്നൂല
ആ കൊറച്ചൊക്കെ കഴിഞ്ഞിട്ടപ്പോ ഡിഗ്രിയൊക്കെ നോ ക്ക്
അതന്നെ അപ്പം ഞാന് ഏഹ് മറ്റേ നമ്മൾ കോളേജ് കഴിഞ്ഞന്നെ പറയുമ്പോ ബിടെക്കിന്റെ കോളേജ് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിലാണ് ആ കൊറോണയുടെ ടൈമിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് എന്റെ കഴിഞ്ഞേ അത് കഴിഞ്ഞിട്ടിപ്പം എത്ര കൊല്ലായി ആറു കൊല്ലായി അത്കഴിഞ്ഞിട്ട് അതു കാരണം എനിക്കിപ്പം ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കണ കാര്യ ആലോചിക്കുമ്പേ ഒരു ബുദ്ധിമുട്ട് പിന്നെ എത്ര പിള്ളേരാ ആണെങ്കിലും നമുക്ക് ഇത് ഒരു പിള്ളേര് ലെവല് പോയില്ലേ
പക്ഷെ കുഴപ്പില്ല ഇപ്പൊ കൊറേ ആൾ കാര് പഠിക്കണുണ്ട് അമ്മമാര് പഠിക്കണ യുണ്ട്
ഉം ഞാനിപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇനി പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല വയ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട്
ഇപ്പൊ ഞാൻ പഠിച്ച പഠിക്കണ സമയാന്നു എനിക്കിപ്പോ എന്റെ ഫ്രണ്ട് ഇരുപ ത്തി ഒമ്പത് വയസ്സുള്ള ഫ്രണ്ട് ഉണ്ട്
ആ എനിക്കും ഇരുപത്തൊമ്പത് വയസാ
കരൺ
ആ അത് പക്ഷെ പി ജി യാണ് അതുകൊണ്ടാണ് പി ജിക്കൊക്കെ എങ്ങനെ പോയാലും ഈ പറഞ്ഞ ഏജ് നോക്കിട്ട് കാര്യമില്ല കാരണം പലരും ജോലി ചെയ്തിട്ട് പഠിക്കാൻ വരുന്നവര് ഉണ്ടാവും പി ജി ഒക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ ഡിഗ്രി അങ്ങനെയല്ല
ആ അടി ഡി അപ്പോ എനിക്ക് മൈക്രോബയോളജി ഒന്നും ഡിസ്റ്റന്റി ട്ടോലി
ി അതാണ്ള്ള കിട്ടുംന്ന് തോന്നണില്ല മൈക്രോബയോളജി എാലും ബയോടെനിനും എല്ലാം ഇതുള്ളതല്ല ലാബ് ഉള്ളതല്ലേ അതാണ് നമുക്ക് എന്തേലും കിട്ടിയഈ സോഷ്യൽ സായിൻസിന് ബേസ് ചെയ്തിട്ടുള്ളതൊക്കെഎനിക്ക് എനിക്ക്തോന്നാണ് ബെസ്റ്റ്റ്റൻഡ് കി
ആഹ കിട്ടുള്ളൂ ഉം അന്വേഷിച്ചച്ച് നോക്കാം
ഞാൻ കൊറെ എന്നാൽ കഴിയുന്ന പോലെ ഞാൻ അന്വേഷിക്കണണ്ട് പക്ഷെ ഞാാനീഈ പിള്ളേരോട് പറഞ്ഞആ കോളേജിൽഒ പോയി അന്വേഷിക്കാൻ ഇവര ചോദിച്ചപ്പോ ഇല്ല അതാണ്ടൊക്കെ പറയണണ്ട്
ഉം ഉം
അങ്ങനെ മ്മ്.. എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള യോഗം ഉണ്ടാവുആയി
ആ അത് ആഗ്രഹം ഉണ്ടെങ്കി ഇപ്പൊ എന്ത്പണിയുംനമ്മക്ക് ചെയ്യാലോ
അതെ ഇവന് ഇല്ലായിരുന്നെങ്കില്ഒറപ്പാണ്ഇപ്പംഎത്തെക്കിലുംഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇത്.. അവനെ നമ്മള് വിഷമിപ്പി ബുദ്ധിമുട്ടി്ിക്കാൻ പാടില്ലല്ലോ ഓ അത് കാരണം അത്ഒ ക്കുമ്പോഴാണ് എല്ലാ സൈഡും ആലോചിക്കുന്നത് നമ്മളി ഇങ്ങനെ ഇരുന്ന് പോകും
പിന്നീട് കാര്യം എന്താന്ന് വെച്ചാക ഞാൻഇപ്പൊ ഡിഗ്രി ഒരു സബ്ജക്ട് ചെയ്തിട്ട് ഞാൻ എൻവിയോൺമെന്റൽ സയൻസിനെ ക്കുറിച്ച് പറഞ്ഞല്ലോ ആ സബ്ജക്ട് ചെയ്തി ട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഫീൽഡ് മാറാണെക്കിമാ മാ മൈക്രോബയോളജിയിലേക്കോ ബയോടെക്നോളജിയിലേക്കോ മാറണമെങ്കിൽ മാറാം
അല്ല അത് പക്ഷെ നമ്മള് ഓൺലൈനി ചെയ്യുമ്പോ അത് പറ്റൂലല്ലോ പറ്റോ
പി ജി എന്നിട്ട് ഓഫ്‌ലൈൻപഠിക്കാആ
ആഹ ആ പക്ഷെ അല്ല നമ്മളിപ്പോ എൻവെൻ സയൻസിന്റെ ഡിഗ്രി നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ തന്നെ എടുത്തിട്ട് പി ജി നമ്മളിപ്പോഎനിക്കിപ്പോ ഇതുപോലെ ഫിഷിന്റെോ അല്ലെങ്കിൽ ഏതെങ്കിലും ബയോളജി സയൻസിന്റെ ബേസ് ചെയ്തിട്ട എടുക്കണന്ന് വെച്ചാൽ പ
ആഹ് പറ്റും കാരണം ഇ ഇപ്പൊ ഞാൻ ആഹ് എന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞത് അവളൊരു അമ്മയാണെന്ന് അവൾ ഇതുപോലെ തന്നെ ചെയ്തത് ആ കൊച്ചുള്ള കാരണം കൊച്ച് ഇണ്ടായ സമയത്ത് ഇതുപോലെ ഭയങ്കര ഒറ്റപ്പെടല് തോന്നിയിട്ട് അവള് തീരുമാനി ഇന്നോട് എന്നാ പിന്നെ എന്തെങ്കിലും പഠി
എന്തെങ്കിലും പഠിക്കാം വീട്ടിലിരിന്ന് പഠിക്കാം ആ ഹ ഹ അതപ്പെ എവിടെ പഠിച്ചേന്ന്അറിയോ ഏഹ് ഏത് യൂണിവേഴ്സിറ്റി ആണന്നാണ്? മറ്റേ
ഞാനത് ഓർക്കണില്ല പക്ഷെ ഞാനത് ചോയിച്ച് നോക്കാം.
ആ ചോദിച്ചിട്ട് എന്നോട് ഒന്ന്‌ പറ. അതൊര് സത് ആ പറഞ്ഞതാണ് അതിന്റെ സത്യം. ഈ പിള്ളേരിണ്ടാവുമ്പ നമുക്ക് സന്തോഷാണെങ്കിലും അമ്മമാർക്ക് അതിന്റെ ഒരു ഒറ്റപ്പെടല് വരും. ഉം അത് എ പണ്ടത്തെ കാലല്ല പണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ രാവിലെ പണ്ടൊക്കെ സ്കൂളിൽ പോണ പിള്ളേരാണെങ്കിലും കഞ്ഞീം കറീം വെച്ചിട്ട് പോണാൾ ഒരു കാലവല്ലേ ഇന്നന്ന് പറയുമ്പ അങ്ങനെ ണ്ടല്ല അപ്പൊ അത് കാരണം നമ്മളീ കോളേജ് സ്കൂള് അങ്ങനത്തൊര് ലൈഫില് ഇങ്ങനെ ബുക്ക് അത് ഇങ്ങനേട്ട് പഠിച്ചിട്ട് പെട്ടന്ന്‌ ഒരു ദിവസം ഒര് കൊച്ച് വന്ന് പിന്നെ നമ്മള് ഈ കുണ്ടി കഴി ഇപ്പള്ളത് മാത്രമേ നമ്മളെ മനസ്സിൽ വരുന്നുള്ളൂ അതൊരു പ്രത്യേക ഒരു അവസ് നമുക്കൊരു വിഷമമാണ് വിഷമോന്നല്ല നമുക്ക് ഇങ്ങനെ ഒന്നും ഇല്ലായ്യോ ഒന്നും ഇല്ലാത്തൊരു ഫീല് വരും ഒരു ശൂന്യത
പിന്നാ ആഹ് വെറുതെ ഇങ്ങനെ ഇരി ക്കണ സമയം വേസ്റ്റാവില്ലല്ലോ ഒരു ഡിഗ്രിയും കീട്ടില്ല.
എനിക്കാണീ പഠിക്കാനായിട്ട് തൊര മുട്ടിയിട്ട് പാടില്ല ഞാൻ എല്ലായിടത്തും നോക്കണ് ണ്ട് പക്ഷെ ഈ ഒരു സംഭവം ഉള്ളത കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കാതിരുന്നത് ഇനിയിപ്പോ അങ്ങനെ വല്ലതണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം
ഉം ട്രൈ ചെയ്തോക്ക്‌ പിന്നെക്സാം മാവുമൊ എക്സാമിന്റെ സ് സമയ ആകുമ്പോ പോയി എക്സാം എഴുത
ആ എക്സാം ഒക്കെ എഴുതും അതിലൊന്നും കൊഴപ്പല്ല്യ എഴുതാം നമുക്ക്ഷ്ടള്ളാണെങ്കി ഞാൻ ഹെന്തായാലും എഴ്‌തിരിക്കും മറ്റത് ഒ ന്നും മുട്ടിയിട്ട് എത്തണ്ടായിരുന്നില്ല അതാണ്
അപ്പൊ ഞാൻ എന്താ എഴുതിന് കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചോക്കട്ടെ ചോയ്ച്ച് ചോയിച്ചോക്കാം അങ്ങനെയാണെങ്കി ഞാൻ ഡീറ്റെയിൽസ് കിട്ട ട്ടാണെങ്കിൽ അയച്ചരാം
ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം ഓക്കെ